ഹലോ ആഹ് ആഹ് കേക്കണ്ട് അങ്ങനെ കേക്കുണില്ലേ
ആ്ഹ് ആഹ്
ആഹ്
ആഹ് എന്തൊക്കെയാ എന്താ പ്രത്യേകിച്ച് ഒരുപണില്ല അങ്ങനെ എന്തൊക്കെയ അവിടെ വിശേഷണം സുഖല്ലേ
ആഹ് അവിടെ സുഖായിരിക്കണു ഞാനിപ്പതാ ഏ അടുത്തൊരു സ്ഥലത്ത് പോയിട്ട് വന്നിട്ടൊള്ളു അപ്ലിക്കേഷൻ ഈ സ്കൂൾ കുട്ടികളൊക്കെ ഡിഗ്രിക്കും പ്ലസ ടൂനും അതുപോലെ പ്രൊഷണൽ കോഴ്സുകളിലൊക്കെ ഇങ്ങെ ചേരാൻ ക്കല്ലേ അപ്പൊ ഞാന് ഡി എൽ എഡിന ഒന്നും കൊടുക്കാ ചിട്ടന്ന് പോയിണ്ടായിര്ന്നെ
അത് കൊടുത്ത്ട്ട്
അത് ഏ കൊടുത്തിട്ടില്ല സൈറ്റ് ഓപ്പൺ ആവണില്ലേ അതണങ്ങനെ നെറ്റും നെറ്റുകിട്ടില്ല സൈറ്റും കിട്ടില്ല
ആഹ്
അപ്പൊ അവിടെന്ന് വെച്ചെങ്കിൽ ഒരുപാട് കുട്ടികൾ വന്നിണ്ട് ഇപ്പ എല്ലരും പണ്ടത്തെ പോലെയല്ല കുട്ടികളൊക്കെ ഡിഗ്രിയൊക്കെ ങട് ഒഴിവാക്കിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കണത് ഞാനിപ്പ ഇന്ന് ചെന്നപ്പോ ആ എല്ലാവരും നേഴ്സിംഗ ഒക്കെ എടുക്കണത്
അത് എന്താറിയൊ ഡിഗ്രി നാലല് വർഷം പഠിക്ക കണം എന്നിട്ടല്ല എന്തേലും അതിന്റെ മുന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട ന്നെ എന്തേലും ജോബ് കിട്ടണതീക്ക് പോവാണ്
ഉം ഇപ്പൊ അഴണെങ്കിൽ ഡിഗ്രി ഇപ്പോ പഠിച്ചു കിഞ്ഞാലും വേറെന്തങ്കിലുംപ്രൊഫഷണൽ കോഴ്സൊ കാര്യങ്ങളൊക്കെ എടുത്താൽ ജോലിയും കിട്ടും ട്ടൊള്ളു ഡിഗ്രി മാത്രം ഉണ്ടായതോണ്ടും കാര്യല്ലല്ലോ അപ്പൊ കുട്ടികൾ ഡയറക്റ്റ് ആയിട്ട് പ്ലസ് ടു ഉണ്ടല്ലോ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേര ഇ പ്രൊഫഷൽ ആണ് പോയി കഴിഞ്ഞ പിന്നെ ടീച്ചറോ മറ്റേ നഴ്സോ ഡോക്ട പ്രോഗ്രം തിക്ക ആവാ പ പിന്നെ പ്ലസ് ടു കിഞ്ഞാൽ തന്ന എൻ്രൻസ്ഴുതുന്ന കുട്ടികളുണ്ടല്ലോ
ആഹ് അന് പെട്ടെന്നാവാ നമ്മളെ നാാല വർഷം പോവണ്ടെ
അതെ പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ അതുപോലെ അനുഭവിക്കുക കാരണം എല്ലാവർക്കൊരു ബോധം വന്നാണ് കാരണം പണ്ട് പറയുമ്പോ ഡിഗ്രി മാത്രം അങ്ങനെ ഒരു ഇതല്ലാംണ്ട ഡിഗ്രി പിജി ആ അതെ അപ്പൊ ഞാൻന്നിങ്ങനെ ചിന്തിക്കയാ ആഹ ഞാനും അതെ ഡിഗ്രി കഴിഞ്ഞതാ പക്ഷെ അന്ന് ആ ശരിക്കും വല്ല ഡിഗ്രി കഴിഞ്ഞിട്ടൊന്നും കാര്യല്ല എന്തെങ്കിലൊക്കെ ഒരു കോഴ്സ്ട്ത്ത് പഠിച്ചാത്തന്നെ കാര്യള്ളൂ അപ്പൊ. ഞാനും ഇപ്പ എങ്ങനെചാരിക്കാറണ്ട് ഡിഗ്രി എടുക്കണെ നല്ലത് ഫസ്റ്റ്റ്റന്നെ ഡി എൽ എഡ് എടുത്താൽ മതിയായിരുന്നു പക്ഷെ ഡിഗ്രി നെഒന്നു കൂടീം കുറച്ച് നല്ലത് ആണിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്‌ട്ടോ
ഉം ഡിഗ്രി ഏതെനു സബ്ജെക്ട്
ഞാൻ ബികോം ആർനി
ആഹ് ഞാനാതന്നെആണ്
ആഹ് ബികോം എടുത്തഴിഞ്ഞാ നമുക്ക് ആ സാറും പറയപ്പോഴും ബികോം എടുത്ത് കഴിഞ്ഞാ ആരും വേർതിരിക്കേണ്ടി വരില്ല ത്തക്ക്ണ വന്നിട്ടില്ല എന്നാൽ കൂടി നമുക് ഇപ്പൊ എന്താ എടുക്കേണ്ടന്ന് ഇപ്പോളൊരു ഇത് കിട്ടണില്ല എന്നിട്ട് ഞാൻപ്പ ചെയ്യണത്പ്പോ ടി - ച്ചിങ് ചെയ്യണത് ഓൺലൈൻ ആയിട്ട് ബികോമോക്കെ എടുത്തിട്ട് ആ ക്ലാസ് എടുത്ത്ടുക്കണ്ടേ ആ അപ്പൊ അങ്ങനെ ഡി എൽ എഡ എന്തേലൊക്കെ നോക്കാച്ചിട്ട് കൊടുക്കാച്ചിട്ടാണ് കിട്ടോന്ന് അറിയില്ല കുറേയില്ലേ പ്ലസ് റ്റുക്കെ കഴിഞ്ഞിട്ട്
ഉം അല്ല ഇപ്പ നമ്മള് എന്തെങ്ലും ജോലിക് അപ്ലൈ ചെയ്യ്പോ നമുക്ക് ഡിഗ്രി ഉണ്ട് പറയുമ്പോ ഒരു ഇതാണ്
അതെ
പ്പത് ജോലി കിട്ടാൻ
ആ കൊടുത്തിടാ മെറിറ്റിലാണെങ്കിൽ ചേരും അല്ലെങ്കിൽ പിന്നെ ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ട് പഠിക്കേണ്ടി വരും മെറിറ്റിൽ കിട്ടാച്ച തന്നെ ചേരുള്ളൂ അല്ലെങ്കി വേറെന്തെലും നോക്കണം
ആഹ്
അങ്ങനെ -ഇപ്പൊ പിന്നെ അവിടെ എന്ന് പറയുമ്പോ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇതാണ് കാരണരൂ കാട - കാട്ടുമുക്കിലാണ് വീടെ സിറ്റി ഒക്കെ ആണ്ന്ന്ങ്ങനെ കൊറച് കാഴ്ചകളൊക്കെ കണ്ടി ട്ടങ്ങനെ അയില് ഇരിക്കാ ആൾക്കാര് ആൾ മനഷ്യനൊക്കെ ള്ളച്ച നൊ‌ ഒരു രസല്ലേ
അപ്പൊ അങ്ങനെ വണ്ടി ബസ്സൊക്കെ ഉണ്ടാവൂല്ലേ
ആ ബസ് സിറ്റിയാ സിറ്റിന്ന് പറഞ്ഞാല് സിറ്റി ആണെയിനി ക്ഷെ ങ്ങനെ കുറച്ചു ഉള്ളിക്ക് വന്ന കഴിഞ്ഞാൽ കുറച്ച് കാടും മലിം കുന്നും അയിന്റെ മോളിലാണ് പക്ഷെ അതിന്റെ താഴത്ത് ഫുൾ സിറ്റിയാണ്
ആഹ് ആഹ്
പക്ഷെ അവിടുന്ന് ഇങ്ങടെ കൊറച്ച്ങ്ങട്ട് ള്ള കാരണം നമ്മള് വീട് ഒറ്റപ്പെട്ട പോലേആണ്
ഉം
അങ്ങനെ എപ്പളും ഇങ്ങനെ നമുക്കിപ്പോ എന്താ പറയാ ഒറ്റയ്ക്ക് ഇങ്ങനെ എപ്പോഴാകുമ്പോ നമുക്കൊരു ഡിപ്രഷൻ പോലൊക്കെല്ലേ
ആഹ്
ഇന്നത്തെ കാലത്ത് കൂടുതലു ആണത്
ഉം
അല്ല എല്ലാവരും പൊറത്തിറങ്ങിട്ട് വർക്ക് ചെയ്യണ ആളുകളും കാര്യങ്ങളാണയ് ആ പോവാ ആരോടൊന്നും മിണ്ടാനും പറയാനില്ല രാത്രി പിന്നെ വന്ന കഴിഞ്ഞാലാണ് ഒന്ന് സംസാരിക കാര്യങ്ങളും അപ്പൊ പിന്നെ ഇങ്ങനെ വേറെ വീട്ടത്തെ കാര്യങ്ങളും തിരക്കുകളുആയിട്ട് അങ്ങനിം പോവും പിന്നെ രാവിലെ പിന്നിംവര് പോവും പിന്നെ ആറ് മണി ഒക്കെ വിധി
പിന്നെ ഒറ്റക്കനല്ലേ ഉം
ഏ ആരോടൊക്കിലൊക്കെ ഒരു മിണ്ടിയും വർത്തനം പറത്തൊക്കെ ഇരിക്കുമ്പോളൊക്കെന്നെ ഒരു സുഖഉള്ളൂ ചിലർക്ക് അത് കൂടുതലായി കഴിഞ്ഞാൽ അതൊരു തലവേദനയാണ്
ആഹ ന്നാലും കൂടുതലും പാടില്ല കൊറയാനുംപടില്ല അങ്ങനെ ഒരു ഇതിലിക്ക
ഒരു മീഡിയ ഇതിലൊക്കെ പോകണം അപ്പറത്തും ഇപ്പറത്തും വീട്ടുകാരൊക്കെ ഉണ്ട് പക്ഷെ അവര് ഇങ്ങനെ ഇതുപോലെന്നെ വിളിക്കും ജോലിക്ക് പോകുന്ന ആളുകളാണ്
ആ എല്ലാർക്കും അവ ആ അവനാന്റെ തിരക്കളുണ്ടാാവും
ആ ഇണ്ടയ്
ഉം
ഇപ്പൊ പണ്ട് കാലൊള്ള പോലെ അപ്പറത്തിപ്പറത്ത് പോയിരുന്ന് വർത്താനം പറഞ്ഞിരിക്കാ അങ്ങനത്തെ ഒരു കാലല്ലല്ലോ
ആ
ഇപ്പൊ എല്ലാവരും അവരുടെ സ്റ്റാറ്റസ് സ്‌റ്റാൻഡേർഡൊക്ക നോക്കിയിട്ടൊക്കെ ജീവിക്കണോരല്ലേ എപ്പോഴൂങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് എങ്ങനെരിക്കും ന്നല്ലോ പണ്ട് പറയുമ്പോ അങ്ങനല്ലാ ആ ഇല്യാ അതെ എന്തേലൊക്കെ ഒരു വാർത്ത മത്തെ കാര്യങ്ങള് അപ്പത്തെ ആൾക്കാര് അറിഞ്ഞിട്ട് പറഞ്ഞിട്ട് അറിയോള്ളൂ
ഉം വൈകുന്നേരം ഇണ്ടായാ ചുറ്റുവട്ടത്ത് പെണ്ണുങ്ങളെല്ലാരും ഒരുമിച്ചുകൂടും ഇങ്ങനെ ഇപ്പ എല്ലാരുടേം കയ്യില് ഫോണായി
അതെ ഇപ്പൊ ഇനിയിപ്പോ അടുത്തായാലും വന്നിക്ക് ഇരിക്കയാണെങ്കി പോലും അവര് രണ്ടേരും ഫോണിലാവും
അത് ശരിയാ ഇപ്പൊ കുടുംബക്കാരന്നെ വീട്ടിക്ക് വന്നാ മിണ്ടാൻ സമയില്ലാ
ആ പിന്നെ ഒറ്റക്കാണെങ്കിലും ഇങ്ങനെ ഫോണിലൊക്കെ കൊറേ നേരം നോക്കിയിരിക്കും എന്നാൽ പോലും കൊറച്ച് കഴിഞ്ഞാ ആകിങ്ങടൊരു എത്രേച്ചിട്ടാ ഇങ്ങനെ ഫോൺ നോക്കിരിക്കാ പിന്നെ അതിനോട് ഇങ്ങനെ അടി ടിക്റ്റായിട്ടുള്ള ആളുകളൊക്കെ പിന്നെ കൊഴപ്പൂണ്ടാവില്ലാ അങ്ങനെ യൂട്യൂബിലൊക്കെ അങ്ങനെ ചാനലോ കാര്യങ്ങളോ എന്തേലും ഉണ്ടോ
ഇല്ലേ ഞാനങ്ങനെ കാണലിണ്ട്
ആ പക്ഷെ അത് നല്ലതാ തോന്നണൂല്ലേ എത്ര ആളുകളാ വെച്ചിട്ട് അങ്ങനെ യൂട്യൂബൊക്കെ തൊടങ്ങീട്ട് നല്ല വരുമാനൊ യിട്ട് ആ ചെറുതായിട്ട് ഇങ്ങനെ തൊടങ്ങി എനിക്കില്ലാ ഞാൻ ആദ്യം ഇങ്ങനെ വെറുതെ നമ്മുടെ ഫോണിത്തൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ ഫോർമാറ്റായി പോവൂലോ ഫോണിലിങ്ങനെ ഓരോ കംപ്ലയിൻറ് ഒക്കെന്നിട്ട് ഇഗ്നോർന്ന് കാണിക്കും അപ്പൊ ഞാനത് പോവണ്ടാന്ന് വിചാരിച്ചിട്ട് പണ്ടിങ്ങനെ കൈകൊട്ടികളി ഒക്കെ കളിച്ചിട്ടുണ്ടാവുന്നേ തിരുവാതിരക്കളി അങ്ങനൊക്കെ ഒരു ടീമായിട്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെവിടെ സ്റ്റേജില് പോയിട്ട് കളിച്ചതും അപ്പൊ അതൊക്കെ ഇങ്ങനെ അപ്‌ലോഡ് ചെയ്തായിരുന്നു യൂട്യൂബില് ആ അതിലിങ്ങനെ കെടക്കണിണ്ട് അത് നമ്മുടെ ഫോണീന്ന് പോയാലും ഇപ്പ എന്റെ ഫോണില് അതൊന്നൂല്ലാ പക്ഷെ അത് യൂട്യൂബില് കിടക്കണ്ട് കാരണം നമ എപ്പളേലൊക്കെ കാണെങ്കി കാണാലോ
ആ അത് നല്ലതന്നെയാണ് നമ്മളെ ചെറുപ്പത്തി കുട്ടികളൊക്കെ ഒണ്ടെങ്കി ഓലെ ചെറുപ്പത്തിത്തൊക്കെ ഉം
ആ പക്ഷെ ചെലരുടെ വീഡിയൊ കാണുമ്പളേ നല്ല അവർക്ക് കൊറച്ച് സംസാരിക്ക ക്കറിയാ അതുപോലെ വീഡിയോ നന്നായിട്ട് എടുക്കണ്ട് ക്ലാരിറ്റി മറ്റുള്ള ഫോണുണ്ടായാ മതി പക്ഷെ അതിനൊരു കഴിവും വേണം
ഉം കഴിവും വേണം അതിനനുസരിച്ച് ഇതാക്കിയാ ക്യാഷും കിട്ടും
പിന്നെ കൊ കൊറേ ആളുകളിങ്ങനെ കുറ്റം പറയണൊക്കെ ഇണ്ടാവും അടുത്തുള്ള ആളുകളാണെങ്കി അവർക്കൊന്നും ഒരു വെലേം ഇണ്ടാവില്ലാ നമ്മളിപ്പോ ദൂരേ ഇരന്നിട്ട് ഒരാളുടെ ഒരു വീഡിയോ കാണുമ്പോ നമുക്കറിയാത്ത ഒരാളുടെ കാണുമ്പോ നമുക്ക് നല്ല രസായി തോന്നും പക്ഷെ നമ്മുടെ തൊട്ടടുത്ത ഒരാളാണ് അതുപലെ വീഡിയോ ചെയ്യണേച്ചാ നമുക്ക് അത് വലിയ വെല ഇണ്ടാവില്ലാ ആഹ് ചെല ആളുകളിട്ടോ അതിങ്ങനെ ഡീവെറിട്ടായിട്ട് ഇങ്ങനെ കാണും എന്തത് കാട്ടിക്കൂട്ടണേ അങ്ങനൊക്കെ തോന്നും പക്ഷെ നമുക്ക് കാണുമ്പോ നല്ലതാവും ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ഇണ്ടാരുന്നു അവള് യൂട്യൂബ് തൊടങ്ങിയപ്പ ഇപ്പോ നല്ല രസാണ് അവളുടെ വീഡിയോയും കാര്യം പക്ഷെ അവള് നേരിട്ട് അങ്ങനെയല്ലാ അപ്പൊ നമുക്കത് എന്തോ ഒരു പോലെ ആക്സെപ്റ്റ് ചെയ്യൻ പറ്റാത്ത പോലെ ഫീൽ ചെയ്യും പക്ഷെ ബാക്കിയുള്ളവർക്ക് കാണുമ്പോ ശരിയാണ് നല്ലൊരു യൂട്യൂബർ ആണ് പക്ഷെ നമ്മളോട് അങ്ങനെയല്ലല്ലോ അതിലിങ്ങനെ പറയണ കേക്കുമ്പോഴും സംസാര രീതിയൊക്കെ തോന്നുമ്പോളൊക്കെ കുറച്ച് നല്ല ഇതിലൊക്കെ സം സംസാരിക്കൊക്കെ വേണം പക്ഷെ അങ്ങനല്ല ശരിക്ക് അപ്പം അമ്മക്കൊര
അതിനുള്ള സ്റ്റാൻഡേർഡ് ആവുവാണ്
അതെ കുറച്ച് സ്റ്റാൻഡേഡ്ക്കെ അല്ല നല്ലതാണ് നല്ല വീഡിയോസാർന്നത് മേക്കപ്പിന്റെ അതുപോലെ ഹെയർ വരാൻ വേണ്ടി കൊറേ റെമഡീസ് ഒക്കെ ഉണ്ടല്ലോ
ആഹ് ആഹ്
അങ്ങനത്തെ കൊറെ കാര്യങ്ങള് പിന്നെ ഷോപ്പിങ് അങ്ങനൊക്കെ സംഭവം നല്ല രസക്കെ ഇണ്ട്ട്ടാ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കാ
ചുരുക്കത്തിൽ പറഞ്ഞാ കണ്ടാ ഓൽക്ക് എണിങ്സ് ഉണ്ടാക്കി കൊടുക്കാ
അല്ലെ പിന്നെ ഏഹ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയണ പോലെ അങ്ങനെ ഒരാളെ ഇങ്ങനെ അറിയിക്കുമ്പോഴും നമുക്കൊരു
ആഹ് പ്രൈവറ്റായി ക അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് താല്പര്യമില്ല
ആഹ് അതെ എനിക്ക് ആ മറ്റുള്ളവരങ്ങനെ കാണുമ്പോ നമുക്ക് ഇൻസ്പെ ഇൻസ്പിറേഷൻ ഒക്കെ വരികയാണെങ്കിൽ നല്ലതാണ് കാരണം അവര് നല്ലൊരു കാര്യാണ് ചെയ്യണ് അങ്ങനെയൊക്കെ തോന്നുന്നത് നല്ലതാണ് പക്ഷെ നമ്മുടേതായ ലൈഫ് ഒക്കെ ഇങ്ങനെ പൊറ ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കുമ്പോയ്ക്ക് അത് വലിയ താല്പര്യൊന്നില്ല ആഹ് പിന്നെ നമ്മള് അത്ര കാണിക്കാൻ മാത്രം ഇല്ലേ
അല്ല എല്ലാം ഒന്നും ഇടാൻ പാടില്ല
ആഹ് അല്ല അവരൊക്കെ ഇങ്ങനെ ഫുൾ ട്രിപ്പ് മൂഡ് അതുപോലെ ഷോപ്പിങ് ചെയ്യണോര് അങ്ങനെയൊക്കെയാണ് നമ്മള് പറയുമ്പോ ഈ രണ്ട് മാസം കൂടുമ്പോ നാല് മാസം കൂമ്പോളൊക്കെ എന്ത് ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ അതായത് ഇങ്ങനെ ബൾക്കായിട്ടൊക്കു സാധനങ്ങള എന്നും ദിവസം ഇങ്ങനെ പോയി വാങ്ങണ അതൊക്കെ ഇപ്പ എങ്ങനെ അങ്ങനൊക്കെ തോന്നും ആഹ് പിന്നെ പോയ സ്ഥലങ്ങൾക്കെന്നെയാണ് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങൾക്കൊക്കെ തന്നെ പോവുകയും ചെയ്യുള്ളു
യാത്ര ഇഷ്ടാ പോവലുണ്ടോ
ആഹ് പൂവാറൊക്കെ ഉണ്ട് ഇങ്ങനെ ദൂരെന്ന് പറയാന് ഊട്ടി പിന്നെ ഇവിടക്കെയാ മൂന്നാറ് അങ്ങനെയൊക്കെ പോ പിന്നെ പഠിക്കണ കാലത്തൊക്കെ പോയിട്ടുള്ള് കർണാടകക്കൊക്കെ
ആഹ് ഉം
സ്കൂൾ കോളേജീന്നൊക്കെ
ഫ്ലൈറ്റിലൊക്കെ പോയിണ്ടോ
ഏഹ്
ഫ്ലൈറ്റില് കേറിണ്ടോയ്ച്ചയാ
ഏയ് ഇല്ലില്ല ആഗ്രഹോം ഇല്ല പോയിട്ടുംല്യ
ഉം ആഗ്രഹമില്ല
ഏയ്
അത് നാ അഹ് അതായത് പേടിയാണ് അഹ് കാരണാണ്
ഏഹ് നമ്മളാഗ്രഹിക്കാലോ അമ്മള്
ആഹ് അല്ല അമക്ക് പേടിള്ള കാരണം അങ്ങട് പോവാൻ തോന്നില്ല ഇപ്പൊ ഇന്നാള് ങ്ങള് കടല് കാണാമ്പോയപ്പോ ബോട്ടിംഗ് അവിടെണ്ടാർന്നു അപ്പൊ ഏട്ടനും ഫാമിലിത്തെ കൊറേ പേരൊക്കെ കേറി ഇന്റെ കുട്ടി അടക്കം കേറി ഇന്നോട് വരാൻ പറഞ്ഞു ഞാൻ ഇല്ല്യാറഞ്ഞു നക്ക് അഹ് പേടിയാണ് അതുകൊണ്ട് താല്പര്യല്ല്യ
ആഹ്
ആഹ് കടലിന്റെ നടുക്ക് പോയിട്ടാ അവര് വന്നത് അങ്ങനൊക്കെ അതെ ന്നാവിളിക്കണ്ട്ട്ടോ
ആഹ് ആയ്ക്കോട്ടയ്ക്കോട്ടെ
അഹ്
ന്നാശെരി